ആഹ് എന്തെക്കെയ്ണ്ട്.
ആഹ് സുഖവായിട്ടിരിക്കുന്നു.
ആഹ്
എന്തെട്ക്ക്ന്ന്
വീട്ടിലൊണ്ട് ഏഹ് ചുമ്മാതിരിക്കുവാ
ആണോ
അവടന്തെടുക്കുന്ന്
ഒണ്ട് ഞാന് അപ്പച്ചീടെ വീട്ടിൽ വന്നതാ അവിടെ ഇരിക്കുവ ഇങ്ങനെ
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ്
പിന്നെ, മക്കളൊക്കെയൊണ്ടോ
ആഹ് ഒരാളൊണ്ട് ഒരു മോനുണ്ട്
ആഹ് ആഹ് മോൻ എന്തെയ്യ്ന്ന് എത്രാം ക്ലാസ്സിൽ പഠിക്ക്ന്ന്
ഒന്നാം ക്ലാസ്സില്.
ഒന്നാം ക്ലാസ്സില് ആഹ്. ആഹ് കുഞ്ഞുണ്ട് എയാള് എൽ കെ ജി പോയില്ല ഇപ്പൊ അക്ഷരം പഠിക്കാൻ പോണ്
ആണോ ഒരാളെ ഒള്ളോ
ആഹ് ഒരാളെ ഒള്ളൂ ഒരാളെള്ളൂ
ഉം
പിന്നെ, മീനൊക്കെ കിട്ടിയോ
ആഹ് കിട്ടി കിട്ടി ഞാൻ ക്ലാസിന് പോവുന്നുണ്ട് അപ്പൊ രാവിലെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടൊക്കെയാ പോവുന്നേ. പോയിട്ട് വന്നതാ മത്തി കിട്ടിയായിരുന്നു.
മത്തി കിട്ടി പി എസ് സി ക്ലാസ്സിനാണോ പോന്നേ
ഒ റ്റ് ത ക്ലാസിന് ടി ടി സി ടി ടി സി
ചൂ ഇവടെ ചൂട കിട്ടി ചൂട.
ആണോ ആഹ് എന്തെടുക്കുന്ന് വെളക്കൊക്കെ ക ത്തിച്ചോ
വെളക്ക് കത് ഇവടെ വെളക്ക് കത്തിക്കത്തില്ല ഇവിടെ ആഹ് അതുകൊണ്ട് ഇരിക്കുനിങ്ങനെ
ആഹ് ഒണ്ടോ ഉം ഉം
ഉം, പിന്നെ.
മഴയൊക്കെഉണ്ടോ അവ്ടെ
ആഹ് മഴ ഇന്ന് പെയ്തില്ല മഴ. മഴ ഇന്ന് ഹ് പെയ്യാത്തോണ്ട് ഒരുപാട് തുണി ഉണ്ടായിരുന്നു തുണിയൊക്കെ കഴുകി ഒണക്കി. പേപ്പി മഴ പേപ്പി ആഹ് അവിടെ റ്റി റ്റി സി ടെ ക്ലാസിന് പോവല്ലേ
ആഹ് ടി ടി സി ടെ ക്ലാസ്സിന് പോക്കൊണ്ടിരിക്കുവ അപ്പൊ ഞാൻ പോയിട്ട് വന്ന വഴിക് യ്ക്ക് അപ്പച്ചീട മോൾട വീട്ടികേറിയതാ.
ആഹ് ആഹ് ആഹ് ആഹ് അപ്പൊ ഇനി വീട്ടിലോട്ട് പോന്നില്ലേ
വീട്ടിലോട്ട് പോണം ഇവിടെ അടുത്ത് തന്ന അപ്പ അങ്ങോട്ട് പോണം
ആഹ് ആഹ് ആഹ് മീനൊക്കെ എവിടാ പോയി മേടിക്കുന്നേ
ഇവിടെ മീനൊക്കെ പെ കിട്ടും കടയിൽന്നൊക്കെ മേടിക്കും ഉം
മേടിക്കും അല്ലേ കൊണ്ടുവന്ന് തരത്തില്ലേ മീൻ ആ
അങ്ങനെയും വരും പിന്നെ നമ്മുടെ ഈ അച്ഛന്മാരൊക്കെ ഈ മീന്റ ഈ പണിക്കൊക്കെ പോകുന്ന ആൾക്കാരാ അപ്പൊ അതുകൊണ്ട് ആ മീനൊക്കെ പെട് കിട്ടും
കിട്ടൂലെ
ആഹ് അവിടെ എങ്ങന കടയിൽന്ന് വാങ്ങിക്കുവാണോ
ആഹ് ഇവിട അടുത്തുള്ള മാർക്കറ്റിപ്പോയി മേടിക്കും
ആണോ
ആഹ് ആഹ് ആഹ് പിന്നെ എന്തു പറയുന്നു
ആഹ് സുഖമായിട്ടിരിക്കുന്നു വീട്ടിൽ ആരൊക്കെ ഉണ്ട്
വീട്ടില് ഞാന് മോന് ചേട്ടൻ
ആഹ്
ആഹ് അഹ്
ഇന്നൊണ്ടോ വീട്ടിൽ അന്നിട്ട്‌
ചേട്ടന ഇല്ല ചേട്ടൻ പണിക്ക് പോയി ഏട്ടൻ ഇച്ചിരി ലേറ്റ് ആകും ഉം കുഞ്ഞ് ഏ പിന്നെ എവിടാ പഠിക്കുന്നെ
ഹലോ
ആഹ് ഇവിടെ അടുത്തുള്ളൊരു സ്കൂളില
അടുത്തുള്ള സ്കൂളിലാണോ ഗവൺമെന്റ് സ്കൂളിലാണോ
അല്ല അല്ല ഇംഗ്ലീഷ് മീഡിയം സി ബി എസ് ഇ
സി ബി എസ് സി ആണോ ആഹ് ആഹ് എങ്ങനുണ്ട് സി ബി എസ് സി ഇവിടെ ചേർത്തില്ല ഇവിടെ അക്ഷരം പഠിക്കാൻ പോവാ
ആണോ ആഹ് ആഹ്
സി ബി എസ് സി ക്ലാസ് എങ്ങനെയുണ്ട്
സി ബി എസ് സി കൊഴപ്പമില്ല പക്ഷെ ഇവർക്ക് ഇച്ചിരി ഫായിട്ടുള്ള സിലബസാ ആഹ് കൂടുത ഒത്തിരിയുണ്ട് എൽ കെ ജി തൊട്ടേ ഒരുപാടുണ്ടായിരുന്നു ഇവർക്ക് പഠിക്കാൻ ഉം എനിക്ക്‌ തോന്നുന്നു മറ്റു സ്കൂളിൽ എനിക്ക്‌തോന്നുന്ന് അത്രയും വലുതല്ല ഇവർട ഇവർട സ്കൂൾ തന്
ഗവൺമെന്റ് സ്കൂളില് ഗവൺമെന്റ് സ്കൂളില് നല്ല ക്ലാസ്സൊക്കെ ആണല്ലോ നല്ല ഫെസിലിറ്റീസും നല്ല ആ എല്ലാം നല്ലതാണല്ലോ
ഉം ഉം
ഇപ്പൊ ഒരുപാട് പേരൻസ് ഒക്കെ സി ബി എസ് സി, ഐ സി സി സിലബസിലോട്ട വിടുന്നത്
വിടുന്ന് ആഹ് ഞങ്ങളും വിചാരിച്ച് കൊറ ച്ച് നാള് എന്തായാലും ഇങ്ങനെ പോട്ടെ എന്നും പറഞ്ഞോണ്ടാ ഇവിടെ സിലബസ് കൂടുതലാ
സിലബസ് കൂടുതലാ അല്ലേ
ആഹ് ആഹ് ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ട്
നൊക്കെ വിടുന്നുണ്ടോ കുഞ്ഞിനെ
ഇല്ല ഇല്ല ട്യൂഷന് വിടുന്നില്ല അപ്പൊ ഞാനിപ്പോ ക്ലാസിന് പോകുന്നത് കൊണ്ട് ഇപ്പോ വല്ലോ ഹോം ട്യൂഷനോ വല്ലോം തിരക്കി ക്കി കൊണ്ട് ഇരിക്കുവാ കാര്യം ഞാൻ ക്ലാസ്സിന് പോയിട്ട് വന്നിട്ട് ഇയാളെ എഴുതിപ്പിക്കാനൊക്കെ സമയം കുറവുണ്ട് എനിക്ക് ഒരുപാട് വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സെക്കൻഡ് ഇയർ ആയതുകൊണ്ട് ടീച്ചിങ് പ്രാക്ടീസ് ഒക്കെ ഉണ്ട് ആ അപ്പൊ പിന്ന
പോയി ചെയ്യണൊ അല്ലേ ടീച്ചിങ് പ്രാക്ടീസ്?
ആഹ് ടീച്ചിംഗ് പ്രാക്ടീസ് നാപ്പത് ദിവസത്തെ ക്ലാസ്സാ, അത് നമ്മുടെ പഠിക്കുന്നടുത് ത്ത്ന്നന്നെ അവര് വിടും. അത് ചെല ഒക് ഒക്ടോബർ കഴിഞ്ഞിട്ടൊക്കെയാ പറയത്തുള്ളൂ.
ആഹ് ഹാ ഹാ ആഹ്. എങ്ങനുണ്ട് ക്ലാസ്സിന് പോയിട്ട് എങ്ങനുണ്ട്? നല്ല ക്ലാസ്സാണോ ടി ടി സി?
ആഹ് പക്ഷെ ഭയങ്കരവായിട്ട് എഴുതാനും ഒക്കെയുണ്ട്. ഒരുപാട്
എഴുതാനുണ്ട്. അപ്പൊ കുഞ്ഞിനെ നോക്കാനു ഒക്കെ ബുദ്ധിമുട്ടായിരിക്കു അല്ലേ?
ആഹ് പോയി വര്ന്നത് കൊണ്ടൊക്കെ ഉള്ള ബുദ്ധിമുട്ടൊക്കെയുണ്ട്. അപ്പോ അതുകൊണ്ട് ഞാൻ വിചാരി ച്ച് ഈ വർഷം ഇനി ട്യൂഷന് വിടാന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ വൈകിട്ട് സ്കൂളിന്ന് വന്ന്ട്ട് പിന്നെ ട്യൂഷൻ വീട്ട് കൊണ്ടു വിടാനൊരിത്. ചെറ്തല്ലേ?
ചെറ്ത് ആഹ്. ആരെങ്കിലും പഠിപ്പിക്കുന്നവര് ത്താരെങ്കിലു അടുത്തുണ്ടെങ്കി വിട്.
അന്നന്നുള്ള ഹോംവർക്കൊക്കെ ഒന്ന് ചെയ്യിക്കന്. ഇവരുടെ സ്കൂളിലാണെങ്കി ഇപ്പം ഈ ഒന്നാം ക്ലാസ്സിലോട്ട് ചേരുമ്പത്തന്നെ ഈ ഒരേ ആഴ്ചേല് ആഴ്ചേല് എക്സാം പോലുണ്ട്. ടെസ്റ്റ് പേപ്പറ് പോലെ. കൊറച്ച് പോർഷൻ പഠിപ്പിച്ചാ അത് ടെസ്റ്റ് പേപ്പർ ഇടും.
ടെസ്റ്റ്‌ പേപ്പറിടും. അപ്പൊ നമ്മള് അമ്മമാരായാലും പേരന്റ്സ് ആയാലും നോക്കിയില്ലെങ്കി അത്
ആഹ് അത് പണി പാളു അല്ലെ. ഇവക്ക് ഒരുപാട് ഉണ്ട് താനും പഠിക്കാനും. ഒന്നിലാണെ ങ്കില് നമ്മള് പണ്ട് പഠിച്ച പോലൊന്നു അല്ല. ഇത് കണ്ടമാനം ഉണ്ട്. ആഹ്. കൊച്ചു പിള്ളാരെക്കൊണ്ട് ആഹ്.
ഇപ്പന്ന് പറയുമ്പോത്തേക്കും ഐ സി സി സിലബസും സി ബി എസ് സി ഒക്കെ ഭയങ്കര വേറെ സ്റ്റേറ്റ് സിലബസ് പോല അല്ലല്ലോ.
അല്ലല്ലോ. ആഹ് അതെ.
ആഹ് ഇപ്പഴേ എൽ കെ ജി, യു കെ ജി ആവുമ്പോഴേ പിള്ളേർക്ക് അറ്റ്ലീസ്റ്റ് യു കെ ജി ആവുമ്പഴേ ഇവർക്ക് ഹിന്ദി തൊടങ്ങു. നമ്മളൊക്കെ പഠിക്കുമ്പോ അഞ്ചാം ക്ലാസ്സില്. പിന്നെ ഹിന്ദി. ഹിന്ദി അഞ്ചാം ക്ലാസ്സല്ലേ തൊടങ്ങ്
ഈ ഒന്നില് ഇത് കേറിയപ്പൊ ഹിന്ദിയുണ്ട്. ഉം ഹിന്ദിയുണ്ട്.
നമ്മള് പഠിക്കുമ്പോ ഹിന്ദി ഒന്നും നമ്മളെ ഒന്നാം ക്ലാസ്സിലൊന്നും പഠിച്ചിട്ടില്ലല്ലോ. നമ്മള് തോന്ന് നാലിലോ അഞ്ചിലോ എങ്ങാണ്ട്. അഞ്ചാം ക്ലാസ് തൊട്ടാന്നോ ഹിന്ദി തൊടങ്ങിയത്.
ആഹ് നമക്ക് അഞ്ചോ ആറോ ഒക്കെ ആയപ്പോഴല്ലേ? നാലോ അഞ്ചോ
ആഹ് എനിക്കോന്നേ ഇംഗ്ലീഷ് നാലാം ക്ലാസ്സിലും ആഹ് ഹിന്ദി അഞ്ചാം ക്ലാസ്സിലും ആന്ന് തോന്നുന്നു തൊടങ്ങിയിട്ടുള്ളത്. ആഹ്. ഉം പിന്നെ ചേട്ടന് എന്ത് ചെയ്യുന്നു?
ചേട്ടൻ പോലീസിലാ.
ആഹ് ഹാ ഹാ ഹാ.
ഉം പോയി ജോലിക്ക് പോയി. ഇനി രാത്രി വര്ത്തതേ ഉള്ളൂ. ഉം.
ആഹ്.
അവ്ടെ കുഞ്ഞിന് എത്ര വയസ്സുണ്ട് അപ്പൊ? സ്കൂളിൽ ചേർക്കാനായില്ലേ?
സ്കൂള് ചേർത്തില്ല. സ്കൂളില് പിന്നെ അട്ത്ത കൊല്ലം. ആഹ് അങ്ങനവാടിയില്. ആഹ് സ്കൂളി ചേർത്തില്ല അയാളെ. അടുത്ത കൊല്ലം സ്കൂളി ചേർക്കാന്നായിരുന്നു. ഇപ്പൊ ഈഹ് അക്ഷരം പഠിക്കാൻ പോന്നു.
ആണോ? ആഹ്.
ആഹ് ഹാ ഹാ ഹാ.
പിന്നെ? എന്ത് മീൻ കിട്ടി ഇന്ന്?
ഇന്ന് മത്തിയൊക്കെ ആയിരുന്നു. അപ്പൊ രാവിലെ എനിക്കും ചേട്ടനും ഒക്കെ ചോറ് കൊണ്ടു പോണം. അങ്ങനെ. അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടാ പോയത്. ഇനി വീട്ടിൽ ചെല്ലുമ്പോ ബാക്കി ജോലിയൊക്കെ ഉണ്ട്. ആഹ് രാവിലെ എല്ലാരും കൂടെ, ഞങ്ങള് മാത്രേ ഉള്ളൂ വീട്ടില്. ഞാനും കുഞ്ഞും ചേട്ടനെ ഉള്ളു.
ആഹ് ഹാ.
ആഹ് ആഹ്. പാത്രൊക്കെ അങ്ങനെ തന്നെ ഇട്ടിട്ടൊക്കെ പോവും. വന്ന് ഇനി കഴുകാനായിട്ട് അപ്പം അപ്പച്ചിടെ മോള് താമസി ക്കുന്ന ആ ബുദ്ധിമുട്ടാ ആരെങ്കിലും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ കൊഴപ്പമില്ല വീട്ടില്. ഇതിപ്പൊറ്റക്കെ ഉള്ളു ഉം.
ഒക്കെ തന്നെ.
ഉം.
ഞാനും ചേട്ടനും മോനുമേ ഉള്ളൂ
ഉള്ള ഉം അപ്പൊ ഇവിടെ അടുത്ത അപ്പച്ചീടെ മോളുടെ വീടേ അപ്പൊ അവളുടെ വീട് ട്ട്കയറിയിട്ട് വീട്ടിലോട്ട് പോവാന്നും പറഞ്ഞു ഇവിടെ വന്നിരിക്കുവായിരുന്നു
ആ ഹാ ഹാ ഹാ അപ്പച്ചിട മോള എന്ത് ചെയ്യുന്നു
അവളിപ്പ ക്ലാസ്സിനൊന്നും പോകുന്നില്ല അവളുടെ ചേട്ട ട്ടൻ നാട്ടിൽ ഉണ്ടായിരുന്നു അപ്പൊ ആ ചേട്ടനി ഇപ്പ ലീവ് കഴിഞ്ഞ് കൊറച്ചൂസആയോള്ളൂ പോയിട്ട് പ്പോ മറ്റേ ഫാഷൻ ഡിസൈനിങ്ങിന് വല്ലാം പോവാന്ന് പറഞ്ഞു നിൽക്കുവ
ആ ഹ ഹ ഹ
ഉം ഉം എന്റെ കൂടെ ക്ലാസ്സിന് ആദ്യം വന്നോണ്ടിരുന്നതായിരുന്നു എന്നിട്ട് ഇവ ക്ക് പെരവസ്തൂലി സമയോക്കെ ആയപ്പോഴത്തേക്കും നിർത്തി ഇപ്പൊ ഫെബ്രുവരിയിലായിരുന്നു പാലുകാ ച്ച് ആ പിന്നെ ഇപ്പൊ ഫാഷൻ ഡിസൈനിങ്ങൊ വല്ലോം നോക്കുന്ന്
ഫാഷൻ ഡിസൈനിങ് ആ അത് നല്ലൊരു ഓപ്ഷൻ ആണ് ഫാഷൻ ഡിസൈനിങ്
അ ആ
ഇനിയിപ്പ രാത്രി
ആ അവള് ഇപ്പ ഇവിടെ അടുത്ത ഒരു കോഴ്സ് ഉണ്ടായിരുന്നു ഇങ്ങനെ മൂന്ന് മാസത്തേക്ക് ഒന്നര മാസത്തേക്ക് അതിന് ക്കെ ചേർന്നതാ ആ അപ്പച് ആ
ഉം തയ്ക്കോ സ്റ്റിച്ച് ചെയ്യോ
ഞാനോ
ആ അല്ല അപ്പച്ചിട മോള്
ഇല്ല വല്ല്യ സ്റ്റിച്ചിങ്‌ഒന്നും അല്ല അവള് ഇങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളു ആ മ് മ് ഇനി അപ്പൊ രാത്രിയിൽ എന്തോ തയ്ക്കുവോ ആണോ
അത്യാ ഒരുപാടൊന്നുംല്ല ചെറുതായിട്ട്
ആഹ് ഹ് അല്ല നമ്മക്ക് തയ്ക്കുെങ്കിൽ സ്വന്തമായിട്ടുള്ളതൊക്കെ നമുക്ക് തയ്ച് ഇടാലോ പൊറത്തു തയ്ച്ചു കൊടുത്തില്ലെങ്കിൽ ആഹ്
ഇപ്പൊ തന്നെ തയ്യൽക്കൂലി ഭയങ്കരമല്ലേ ഒരു ബ്ലൗസ് തയ്ക്കണെങ്കിൽ പത്ത് മുന്നൂറ് മുന്നൂറ്റ അമ്പത് രൂപ ചുരിദാറ മുന്നൂറ് മുന്നൂറ്റിമ്പരു അതുകൊണ്ട് ഭയങ്കര നമുക്ക് സ്വന്തായിട്ട് തയ്യൽ അറിഞ്ഞാ നല്ലതാ പ്പൊ അത്യാവശ്യം ജോലി വേറെ പൊറ ത്ത് ജോലി ചെയ്യുന്ന ആളാണേലും നമുക്ക് തയ്യൽ അറിഞ്ഞിരുന്ന നല്ല നല്ലൊരു ബെനഫിറ്റ് ആ ഉം ഹും കുഞ്ഞു ഉണ്ടോ അതോ വീട്ടിലാണോ
ഉണ്ട് ഇവിടെ അവര് രണ്ടുപേരും കൂടെ ഇന്ന് വെള്ളത്തിലൊക്കെ കളിച്ചൊണ്ട് നിൽക്കുവ അവനും ഇവിടെ അപ്പച്ചിയടെ മോനും അവരുടെ മോളുടെ കുഞ്ഞു ഉണ്ട്
ആ കുഞ്ഞു ഉണ്ട് അപ്പൊ രണ്ട് പേരും കൂടെ
അ ആ വെള്ളത്തിലൊക്കെ കളിച്ച് കളിച്ച് നിക്കുവ
അ ഹ ഹ ഹ അപ്പൊ സ്കൂളിൾ പ്പ ക്ലാസ്സിന് പോമ്പത്തേക്കും കുഞ്ഞിനെ ആര് സ്കൂളിൽ വിടും
സ്കൂളില് ആ ബസ്സ് വരും ബസ്സ് കയറ്റി വിട്ടിട്ടാ പോകുന്നത് വൈകുന്നേരം പിന്നെ വീ ട്ടില് അമ്മ എടുക്കും ഞാനപ്പ വന്നിട്ട് നേരെ പോയി കു ആഹ് അടുത്ത് തന്നെ ഒര് ഒന്നര കിലോമീറ്റർ വ്യത്യാസ ഒക്കെയെള്ളു
ആഹ് ഹാ ഹാ
അപ്പം ഇവെ വന്ന എടുത്തിട്ട് ഞാന് ഇങ്ങോട്ട് വരുന്ന വഴിയായിരുന്നു അപ്പൊ ഇവള് വിളിച്ചുണ്ട് ഇങ്ങോട്ട്യറിയതാ
കേറിയതാ ആഹ് എന്നാ പിന്നെ ഓ ക്കെ ശരി ശരി ഓക്കെ